ന്തു പറിയിണു സുഖായിരിക്കണോ?
ആഹ് സുഖം അവടെയോ?
സുഖം
ചായക്കെ കുടിച്ചോ
ചായ കുടി കഴ്ഞ്ഞു അവ്ടെ ചായ കുടി കഴ്ഞ്ഞ
ഇല്ലില്ല
ചായ കുട്ച്ചിട്ടില്ല്യ ലേ ആവ്ണേ ഒള്ളൂ ലേ സമയം ആവ്ണേ ഒള്ളൂ
ആഹ്
ഇതാ പ്പ ചായുടി കഴിഞ്ഞിട്ടേ ഒള്ളു
ആ എന്നാ കയിച്ചേ
എന്തണ്
എന്താ കഴിച്ചേ
ചായക്ക് മിച്ചർ ണ്ടായിര്ന്നു അത് കഴിച്ചു ചായിം മി ച്ചറും നല്ല ഒരു ഇതാണല്ലോ
കോമ്പിനേഷൻ ആ
ആ അപ്പൊ അത് രണ്ടും കൂടെ ചായയ്ക്ക് ആ ചെറിയ എരിവും പുളികും ഒക്കെ പാടള്ളരു മിക്ച്ചർ ഉണ്ടല്ലോ ആ അത് കയ്ച്ച്
ആഹ്
പിന്നെ മഴക്കെ ല്ലേ
ഇല്ല ഇപ്പം മഴ മാറി നിക്കുവാ
മഴ മാറി ലേ ഇവടിം ഇത്ര നേരം ഇങ്ങനെ ഇണ്ടായിരുന്നു ആ ഇവിടെ നല്ല മഴ ണ്ടായ്രുന്നു പ്പൊന്ന് കൊറഞ്ഞു
ആഹ്
ആ ഞാന് എന്തിന വിളിച്ചു ന്നോയ്ച്ചാലേ അവിടെ അട്ത്ത്ള്ള ഹോ ആശുപത്രീലേയ് പ്രസവത്തിന്റെ ഡോക്ടറെ ഏതാ നല്ല അത് അവടെ അട്ത്ത് നല്ല ഡോക്ടർമാര്ല്ലേന്ന് ഇന്റെ ചേച്ച്ടൊര് മകള് ഗർഭിണിയാണേ യ്
ആ ഇവ്ടെ കോലഞ്ചേരീന്ന് ആ കോലഞ്ചേരി മെഡിക്കൽ കോളേജില് നല്ലതാ
ആ ആ അവ്ടെ നല്ലതാണ് ല്ലേ
ആ പിന്നെ ഫ്‌ പൈസ കൊട്ക്കാൻ ഇല്ലാത്തോരാണെങ്കി ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്
ആ ആ അപ്പോ അത്ര ആ ഗവൺമെൻറ്റിൽക്ക് നോക്കാന്ന്ച്ച്ട്ടാണ്
കോലഞ്ചേരിയാണെന്നാണ് കൊറച്ചും കൂടി നല്ലതാ
ആ അവ്ടെയന്ന് ന്നല്ലത് ലേ ആ നല്ല നോ നോട്ടം നല്ലത് ഇണ്ടാവൂല
ആ നന്നായിട്ട് നോക്കെക്കെ ചെയ്യും
നോക്കുംല്ലെ ആ അപ്പൊ അവളെ ഒന്ന് അവിടെ കാണിയ്ക്ക എവിടെ നല്ല ആശുപത്രിച്ചാലേയ് അവിടെ കാണിക്കാൻ മാണ്ടീട്ടായ്ര്ന്ന് ഇപ്പൊ രണ്ടു മാസം തൊടങ്ങിട്ടന്നേ എള്ളൂ
ആ അപ്പ ഇപ്പ എവ്ടേ കാണിക്ക്‌ണത്
ഇപ്പൊ വ്ടെ എട്ത്ത്ള്ള തൊട്ടട്ത്ത്ള്ളൊരു ആശുപത്രിയാണ് പക്ഷെ അവ്ടെ സൗകര്യങ്ങള് കൊർച്ച് കമ്മിണ്ട്
ആ ഇവ്ടെ സൗകര്യങ്ങളൊക്കെ യുണ്ട്
ആ റൂമൊക്കെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ വൽതാണ് അല്ലേ ആ
വൃത്തിയും നല്ല ഇതൊള്ള ആശുപത്രിയാണ്
ഇണ്ട്ല്ലേ ആഹ് ഇവിടെ കൊറച്ച് ചെറുതാണ് പിന്നെ സൗകര്യം കമ്മിയുണ്ട് ആഹ് അപ്പൊ അതൊക്കെ വേറെ നല്ല ആശുപത്രി ഉണ്ടെങ്കി അവിടെ കാണിക്കാൻ വേണ്ടിട്ട് ആയിരുന്നു അപ്പൊ അവളൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞ് ആഹ് സൗകര്യം
ഇതിലാണെങ്കിലും സൗകര്യങ്ങളൊക്കെ നല്ലതാ
ആണ്ല്ലേ നല്ലതാണ്
ആഹ് പിന്നെ നന്നായിട്ട് നോക്ക് കെ ചെയ്യും കുഞ്ഞ് കൊച്ചിനെയാണെങ്കിലും അമ്മേനെണിങ്കിലും നാന്നായിട്ട് നോക്കക്കെ ചെയ്യും
നോക്കുംല്ലേ അപ്പൊ അവിടങ്ങനെ ഇണ്ട്ന്ന് പറയണ് കേട്ട് നല്ല ഡോക്ടർമാരുടെ സേവനൊക്കെ നല്ലതാണ്
ആഹ് ഡോക്ടർമാരാണെങ്കിലും നേഴ്സുമാരാണെങ്കിലും എല്ലാരും നല്ലതാ
ആഹ് നേരെ നല്ല ന നോക്കണ്ട് എന്നൊക്കെ പറഞ്ഞു നേഴ്സന്മാരായാലും നോക്ക്ണ് ണ്ട്ന്ന് പറഞ്ഞ്
പിന്നെ ഭക്ഷണത്തിനാണെങ്കിലും അവിടെ ഇതൊക്കെ ഇണ്ട്
ഭക്ഷണത്തിന് ആ കാന്റീന് പോലത്തെ അത് ഇണ്ടാവൂല്ലേ
റൂമായിട്ട് ആഹ് റൂമായിട്ട് എടുക്കുന്നേ റൂമായിട്ട് എടുക്കാം അല്ലാതെ വാർഡും ഉണ്ട്
വാർഡും ഉണ്ട് ആഹ് ആ അപ്പൊ ഏതായാലും കൊഴപ്പല്ല ആ നല്ലൊരു കൊറച്ചൊക്കെ സൗകര്യം എല്ലാം ആശുപത്രി ആകുമ്പോ ഓൾക്ക് ചെറിയൊരു കു ആഹ്
എന്ത് അവസ്ഥയൊക്കെ പറഞ്ഞൊ
ആഹ് ഇണ്ട്ല്ലേ കമ്മി ആക്കുംല്ലെ അവര് ആഹ് അപ്പൊ ചെറു മൂത്ത കുട്ടീണ്ട് അവൾക്കപ്പോ കുട്ടിയെ നോക്കാനൊക്കെ ഇപ്പൊ അവിടെ വാർഡിലാകുമ്പളെ ചെലപ്പോ പറ്റുന്ന് തോന്ന്ണ്ല്ല
ആഹ് എന്നാ റൂം ആയിരിക്കും നല്ലത്
റൂമായിരിക്കുംല്ലേ അപ്പൊ റൂമിന്റെ വാടകേം ഇതൊക്കെ ഒന്ന് ചോദിക്കേം വേണം അവിടട്ത്ത് അപ്പൊ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചതാണ് അവളെന്നോടേയ് - അപ്പളാണ് പിന്നെ ഞാൻ നിന്റെ കാര്യം ഓർമ്മ വന്നത്
ആഹ് ഇവിടെ നോക്ക്വാണങ്കിൽ കൊറച്ചു നല്ലാതായിരിക്കും കൊച്ചിന്
അതായിരിക്കുംല്ലേ ആഹ് ആഹ് അപ്പൊ അതൊന്ന് അന്വേഷിച്ച്വെക്കാൻ പറഞ്ഞാണവളേയ് പിന്നെപ്പോ ഒപ്പം നിക്കുമ്പോ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെലപ്പോ രണ്ടു പേരില് കൂടുതൽ നിക്കാൻ പാടില്ല അവര് കുട്വോളെ നിർത്തി അങ്ങനൊത്തെക്കെ ഒരു പ്രശ്ന അങ്ങനെയിതിണ്ട് ഗവൺമെന്റിലാവുമ്പളേയ് പ്രൈവറ്റ് പോകുമ്പോ അയില് പിന്നെ കുട്വോളേ എനോ നമ്മുക്ക് റൂമെടുത്താലും നമുക്ക് എത്ര പേര് വേണോലും നിക്കാം ഇത് ഗവൺമെന്റ്ന്ന് പറയുമ്പോ അവർക്കൊരു ആഹ് നിയമം അ ഉണ്ടല്ലോ ഇത്ര പേരെ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ
കോലഞ്ചേരി നോക്ക് നല്ലതാ
കോഴഞ്ചേരില്ലേ അപ്പൊ അവിടെ ഇങ്ങനെ കേട്വപ്പൊ കു ട്ട്യോളെ നിർത്താൻ പാടില്ല പറഞ്ഞപ്പോളാണ് അവള് ഇങ്ങനെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞതേ എവിടെയെങ്കിലും അവിടെ അടുത്തുണ്ടോന്നൊക്കെ അപ്പ ഇങ്ങനെ ഇണ്ട് ഓരോ കൂടത്തി ഉണ്ടാവളോടൊന്ന് വിളിച്ചിട്ട് നോക്കട്ടെ പറഞ്ഞു ഞാൻ അപ്പൊ അതുകൊണ്ടപ്പോ അപ നിന്റെ കാര്യം ഓർമ്മ വന്നെ
ആഹ്
അവിടുത്തെ സൗകര്യങ്ങളുടെ കാര്യം ആ രണ്ടു മാറായി
ആഞ അല്ല അടുത്ത സ്കാനി സ്കാനിങ് ആവുമ്പോട്ട് ഇവിടെ വന്ന് നോക്കാൻ പറ
ആ സ്കാനിങ്ങിന് അങ്ങട്ട് വരാൻ പറയാം അപ്പൊ പിന്നെ ഇനി ഉള്ള തുടർന്നുള്ള ചികി ത്സയൊക്കവിടന്നെ ആ ക
ആഹ് ഡോക്ടർമാരാണെങ്കിലും നല്ലതാ
ആഹ് സ്കാനിങ്ങിന്റെ ഇപ്പ എന്തേങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയുല്ലോ
ആ ഹ്ആഹ് ഇവിടെക്കെ അടുത്തുള്ള എല്ലാവരും അവിടെ തന്നെ നോക്കണെ
ആണല്ലേ എല്ലാരും അവിടെ
അത്രയ്ക്കും നല്ല ഇതായിട്ടാ നല്ല ആശുപത്രിയാ
നല്ല ആശുപത്രിയാണല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെ
ഇപ്പ ടോലറ്റ് പോണമെങ്കി അങ്ങനെ ബുദ്ധിമുട്ടങ്ങനൊന്നും ഇല്ല കുറേതൊക്കെ ഉള്ളോണ്ട്
ഇല്ലല്ലെ ആത് ഗവൺമെന്റ് ന്റ് പറയുമ്പോ അത്ര നമ്മള് കാത്ത് നിക്കണം മറ്റൊരാൾ കഴിയുന്നവരൊക്കെ കുട്ടി ആ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ പ്രസവ സമയത്ത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ കഴിഞ്ഞിട്ട് മറ്റയാളുള്ള കഴിഞ്ഞിട്ട് വേണം മറ്റാൾക്ക് കുളിക്കാനോ ബാത്റൂം പോവാനൊക്കെ ഒരു ഇതല്ലേ അപ്പ അങ്ങനെ വെച്ച് നോക്കുമ്പോ കുറച്ച് പൈസ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ആഹ് സൗകര്യ
നോക്കണായിരിക്കും നല്ലത്
ആഹ് അവിടെ ഒരു ഗവൺമെന്റ് ആശുപത്രി ഇവിടെ അടുത്തുള്ളത് വിളിച്ചു ചോദിച്ചു അപ്പൊ അവിടെള്ള ഒരു കുട്ടിയാ പറഞ്ഞത് അവിടെ അവളുടെ പ്രസവ സമയത്തേ ആ കുട്ടികളെ നിർത്തില്ല അപ്പൊ കുട്ടികളെ വീട്ടിലാക്കിട്ട് കുട്ടികളെ കൊടുന്നുത്ര അപ്പൊ അവര് പറഞ്ഞൂത്രേ കുട്ടികളെ
ആഹ് ആഹ് ഗവൺമെന്റ് ആശുപത്രി സൗകാര്യ ആഹ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലൊക്കെ സൗകര്യം കുറവല്ലേ അതാണ്ടാ
ആഹ് പിന്നെ രോഗങ്ങളായിട്ട് കൊറെ പേര് വരുന്നു ആ കൊറേ രോഗങ്ങൾ ക്കെ ആയിട്ട് വരുന്നതല്ലെ എല്ലാരും അപ്പൊ അതുകൊണ്ട് അവേരിക്കാം അവര് കുട്ടികൾ നിർത്ത ത്തണില്ല പറഞ്ഞത് അപ്പൊ അതൊണ്ട് ഇതാണ് പിന്നെ അവളുടെ രണ്ട് പ്രസവം അവിടെ ആയിരുന്നു ആദ്യത്തെ പ്രസവ സമയത്തൊന്നും കൊഴപ്പുണ്ടാർന്നില്ലത്ര പിന്നെയാണ് അവര് ഇങ്ങനെ പറഞ്ഞത്ര ആഹ് ഇവിടെ ആ അവിള്ടെന്നാണെങ്കിൽ
ഇപ്പ ബുദ്ധിമുട്ട് പൈസക്ക് ബുദ്ധിമുട്ട്ണ്ട്ങ്കീ പറഞ്ഞാ കൊറച്ച് ഇതാക്കി തരും
അവര് കമ്മിയാക്കും അല്ലേ
ആഹ് കൊറച്ചൊക്കെ ആക്കി തരും
ആഹ് കമ്മിയ അത്ര പൈസുള്ള ആൾക്കാരൊന്നുംല്ല എന്നാലും
അപ്പൊ പറഞ്ഞാ മതി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കൊറച്ചൊക്കെ കുറച്ച് ആഹ്
കുട്ടി ഉണ്ടാവു കൊണ്ടാണ് ഇല്ലെങ്കി ആഹ് ഇല്ലെങ്കി ഇല്ലെങ്കി കൊഴപ്പല്ലായിരുന്നു കുട്ടിക്ക് കുട്ടിയും കൊണ്ടാണ് ഒരു വലിയ കുട്ടീണ്ട് പറഞ്ഞില്ലേ കുറച്ച് വലുത് പറഞ്ഞു കഴിഞ്ഞാ രണ്ടിലൊക്കെ എന്നാലും വാഷിം ഇതൊക്കെ നല്ലള്ള കുട്ടിയാ അപ്പരം വീട്ടില് ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാല് ഇവര് വീട്ടില് നോക്കാനിപ്പോ അമ്മേന്നേള്ളൂ
ആഹ് അങ്ങനെയാണെങ്കി ഹോസ്പിറ്റൽ കൂടെ നിർത്ത്ന്നായിരിക്കും നല്ലത്
ആഹ് അപ്പൊ അവര് റൂം എടുക്കാന്ന്ണ്ടെങ്കിൽ കൊഴപ്പല്ലല്ലോ അപ്പൊ അതൊക്കൊന്ന് നോക്കാൻ വേണ്ടിട്ടേ അവിടെ ഇഞ്ഞ്പ്പോ റൂമിന് വ എത്ര രൂപന്ന് അറിയിലല്ലോ ഇല്ല ഭക്ഷണൊക്കെ അവ ടുന്നന്നെ ഇത്ണ്ടല്ലോ കാന്റീന് ഭ
നിക്കാണെങ്കി ഭക്ഷണൊന്നും ഉണ്ടാവൂല്ല നമ്മള്
അല്ല അതും നമ ഇല്ലാല്ലേ
നമ്മള് കൊണ്ട് കൊടുക്കുന്ന ഇവിടെ
ആഹ് ഇതാവുമ്പോ അടുത്ത് എന്തേലും ഇതിന്റെ സൗകര്യം ഉണ്ടെങ്കി കൊഴപ്പല്ലല്ലോ ഇതിന്റെതായിട്ടുള്ള സൗകര്യം എന്തേലും ഉണ്ടെങ്കിലേ അപ്പൊ അങ്ങനെ വിചാരിച്ചു
ആഹ് എന്നാ അങ്ങട്ട് നോക്കാൻ പറാ
അങ്ങട്ട് നോക്കാൻ പറയാൻ സ്കാനിങ് ആവാറായില്ലേ അപ്പം ഇഞ്ഞി പത്ത് മാസം വരെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാ കൊഴപ്പല്ലല്ലോ പത്തു മാസം വരെ
ആഹ്
അവിടെ നി ഇനിയിപ്പോ കൊറച്ച് വയ്യാത്ത സമയ
ഭക്ഷണത്തിനായനും ഭക്ഷണത്തിനായണും ബുദ്ധിമു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല്ല എല്ലാം ഉണ്ടല്ലോ ആഹ് ഒന്നിനും ബു ദ്ധിമുട്ട്ണ്ടാവുല്ല ആഹ്
നല്ല ഭക്ഷണം തന്നെയാവും ല്ലേ
ആഹ്
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ലല്ലോ നമ്മുക്ക് ധൈര്യായിട്ട് സൗകര്യണ്ടല്ലോ നമുക്ക് ധൈര്യായിട്ട് പോവാലോ ആരോടെങ്കിലും ചോയിച്ചിട്ട് നമ്മള് പോവല്ലേ നല്ലത് നമുക്ക് അവിടെ പോയിട്ട് നമ്മള് അവിടെ പോയി പെ ട്ട ശേഷം നമ്മള് വേണ്ടാന്ന് വെച്ച് പോര്ന്നേക്കാട്ടിലും നല്ലതെ നമക്ക് ഇഷ്ടപ്പെടാതെ പോരുന്നേക്കാട്ടിലും നല്ല നമ്മൾ ആരോടെങ്കിലും ചോയിച്ചിട്ട് ഇപ്പ നമ്മളിപ്പോ ഏത് ഡോക്ടറെ ആയാലും നമ്മള് ഒരു പ്ര ഗർഭണി ആയി കഴിഞ്ഞാ ഏത് ഡോക്ടറ് നല്ലത് എന്നൊക്കെ നമ്മൾ ചോയിക്കൂല്ലോ നമ്മളെ ചികിത്സിച്ചാ ഡോക്ടറോ ഇല്ലെങ്കി അവിടെ
നല്ല ഡോക്ടറൊക്കെന്നാണ് നല്ല ഡോക്ടറൊക്കാ
ആഹ് ചെലപ്പോ ഓരോ ആണ് ല്ലേ ചെല ഡോക്ടർമാരെ കുറിച്ചിട്ടൊക്കെ പൊറത്ത്ന്ന്ള്ള അഭിപ്രായങ്ങളേ
ആഹ്
നല്ല ഡോക്ടറല്ല അവര് മരുന്ന് മാറ്റി എഴുതി അങ്ങനൊക്കെ നമ്മള് കേക്ക്ണ്ടല്ലോ അത് കൊറേയൊടത്ത് കേക്ക്ണ്ട് അപ്പൊ ഇല്ലാല്ലേ നമ്മളെ അങ്ങന്ത്തെ കേൾക്കുമ്പോ നമുക്കൊരു പേടി
പേടിയാ കൊച്ചുങ്ങടെ കാര്യല്ലേ
ആഹ് കുട്ടികളുടെ കാര്യല്ലേ ഒക്കെ നമ്മക്ക് നമ്മളോട് ചോയിച്ചിട്ട് പോവുമ്പോ നമ്മൾക്ക് അതൊക്കെ നോക്കണ്ടേ നമ്മളെ വിശ്വസിച്ചിട്ട് അവര് ആഹ് ആ അവിടെ അന്വേഷിക്കാൻ പറഞ്ഞത് നമ്മളോടല്ലേ
ആഹ്
നമ്മള് അതൊക്കൊന്ന് നോക്കും വേണല്ലോ കൊഴപ്പൊന്നുല്ലല്ലേ ആശുപത്രി
ഇല്ല ഇല്ല നല്ലതാ
നല്ല ആശുപത്രിയാണല്ലേ ധൈര്യത്ത് സ്കാനിങ്ങിന് വരാൻ പറയാം അപ്പൊ പിന്നെ അടുത്താവൊണ്ട് വലിയ കൊഴപ്പന്നൂല്ല
ആഹ് ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാം
അറിയാല്ലേ ആ അവിടുത്തെ ആഹ് നിന്റെൽ ആ നമ്പർ ഉണ്ടെങ്കിലേ ആശുപത്രിയുടെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചക്കണ്ടു ഞാന് അവൾക്ക് നമ്പർ കൊടുത്ത് പിന്നെ അവര് നേരിട്ട് സംസാരിക്കുമല്ലോ നമ്മള് പറയണ കാട്ടിലും നല്ലതാണല്ലോ അവര് നേരിട്ട് ആശുപത്രിയുടെ അവിടെ ഇതിൽ വിളിച്ചു പറയ ബുക്ക് ചെയ്താക്കലൊക്കെ ടോക്കൻ എടുക്കണതൊക്കെ അവർക്ക് തന്നെ ചെയ്യാലോ അവർക്ക് ഇനി ഇപ്പോ വിളിച്ച് പറഞ്ഞിട്ട് എടുക്കാങ്കെ അങ്ങനെ ചെയ്യാം
ആഹ് വിളിച്ചു പറഞ്ഞിട്ട് എടുക്കണായിരിക്കും നല്ലത്
ആഹഹ് ചെ ഇല്ലെങ്കി കൊറെ നേരം കാത്തു നിക്കണ്ടല്ലോ കൊറേ നേരം നിക്കണ്ട അഹ് ആഹ് ആശുത്രി തിരക്കളാണല്ലേ അപ്പൊ ബുക്ക് ചെയ്തിട്ട് ആ അങ്ങനെ ചെയ്യാലോ
ആഹ് അങ്ങനായിരിക്കും നല്ലത്
ഞാൻ ആഹ് ഞാൻ എന്തായാലും അവളോട് ഇത് പറയാട്ടോ ഇനി എന്തേലും സംശയം ഉണ്ട്ന്ന്ണ്ടെങ്കിൽ വിളിക്കാം ഞാൻ ശരി ട്ടോ
ആഹ്